ആ
ഏ?
കേൾക്ക്ണ്ട് കേക്ണ്ട് കേൾക്കുന്ണ്ട് ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
പറ പറ പറ
നീ എവിടെ? അയാ അപ്പൊനിക്ക് ലീവ് വന്നില്ലേ?
ആഹ് അതെ ലീവ് ഇല്ല കഴി ഞ്ഞില്ലാ രണ്ട് മാസം രണ്ടു മാസം സ്റ്റഡി ലീവ് തന്നു അധികഴിഞാ പിന്നെ ലീവ് ഒന്ന ക്ക്നി ഡിസംബർല് എക്സാം ണ്ട് അതിന് ലീവ്ണ്ട് അയിന് വെ
ഏ അപ്പൊ നിനക്ക് രണ്ടു മാസൊക്കെ ലീവ് ണ്ടായിന്ന്?
എക്സാമ് ജനു മാർച്ച് ഏപ്രിലും മെയ്യും ലീവ് ഇനി ഡിസംബറില് എക്സാം വര്ണ്ട് ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയറാ സെ സെക്കൻഡ് ഇയർ രണ്ട് ഗ്രൂപ്പുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ഇന്റെ നീ പിന്നെ എന്താ ഒരു കൊല്ലം കഴിഞ്ഞു നീ പ്ലസ് ടു കഴിണ്ട് രണ്ട് കൊല്ലം ഞാ പ്ലസ് ടു കഴിഞ്ട്ട് ഒരു കൊല്ലം ആലോയ്ക്കി പെട്ടെന്ന് പോയാന്നോ
ഏല് ഇ സ്ലോണ് അതാണ് മെഡിക്കൽ ഫീൽഡില് ഇല്ലേ സ്ലോ ആയിട്ടാണ് കഴീണത് അതാണ് ഞാന് പറഞ്ഞത് നീ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാ ഞാൻ തേർഡ് ഇയർ ആവണ്ടതല്ലേ
ആഹ് ഞാൻ സെക്കൻഡ് ഇയർ പറഞ്ഞ നീ തേർഡ് ഇയർ അത്
തേർഡ് ഇയർ ആയിട്ടില്ല സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടില്ല കഴീണൊള്ളു
എന്റെ തെറ്റല്ല ഞങ്ങടെ കോളേജ് ഞാൻ സെക്കന്റ് ഇയറാ
എടാ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ടടാ
ആ മെഡിക്കൽ ഫീൽഡന്റെ കാര്യം ബാക്കി അജിക്കുട്ട അജിക്കൂട്ടന്റെ കാര്യം പ്രൊഫഷനാണ് അവൻ്റെ പിന്നെ ആരാള്ളത്
അവൻ ഫസ്റ്റ് ഇയറ് അവന് അഞ്ച് വർഷോണ്
ഏ.. അവൻ അഞ്ച്ഇയർണ്ടല്ലേ അവന് കൊറേണ്ട്
ഒരു വർഷില്ലേ അതെ
ആഹ് അഞ്ച് വർഷം ഞമ്മമ്മഴക്ക് ആഹ്
ഉം
മൂന്നു ദിവസം ലീവ് ഉണ്ടാവുന്ന് തോന്ന്ന് മൂന്ന് ദിവസം ലീവ് ഉണ്ടാവുന്ന് തോന്നുന്നു നിനക്കത്ര ദിവസോണ്ട്
ഈ പ്രാവശ്യം ചൊവ്വാഴ്ച്ചെ ബുധനാഴ്ച്ച അങ്ങനെ എന്തോല്ലേ വരുന്ന ഓണം അഞ്ചു ഉണ്ടാവോ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ചൊവ്വാഴ്ച ആണ് തോന്നണു ലീവ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഓണം വന്നിട്ട് ഏ ചൊവ്വാഴ്ച്ചാണ് തോന്നുണു അപ്പൊ ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി പിന്നെ ശനിനാറല്ലേ ഏ
പക്ഷെ എനിക്ക് ശനിയാഴ്ചയും ക്ലാസ്സ് കൊണ്ട് വയ്ക്കും അതേ ശനിക്ക് ക്ലാസുണ്ട് ഞായറാഴ്ച ലീവാണോന്ന് അറിയില്ല സെക്കൻഡ് സാറ്റർഡേ ഉണ്ട് ഞങ്ങക്ക് പബ്ലിക് ഹോളിഡേയ്സ് ഒന്നുംല്ല
അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങളോടെ
ആഹ് പബ്ലിക്ക് ഹോളിഡേഴ്സ് ഞങ്ങൾക്ക് അലോവ്ട് അല്ല പബ്ലി
അ
ഞാങ്ങൻ്റെ എല്ലാപ്പളും ക്ലാസ്സിള്ള ദിവസാ സൺഡേ മാത്രം ലീവ് ഒള്ളു
നല്ലതാ
അങ്ങനെ പോണ്
ഞങ്ങള അങ്ങനെല്ല ട്ടാ ഞങ്ങളടെ സെക്കൻഡ് സാറ്റർഡേ ഇല്ല പിന്നെ ലാസ്റ്റ്ത്തെ സാറ്റർഡേ ഇല്ല അപ്പൊ ഞാൻ വീട്ടീ വരും ഞാൻ ഇപ്പൊ പോയപ്പോ നീ നീ ഉണ്ടായിരുന്നില്ലല്ലേ ഞാൻ നീ ഏ
അല്ല ഞാൻ രണ്ടു മാസം ഉണ്ടായിരുന്നു രണ്ടു മാസം ഉണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ നിന്നില്ല അവിടെ അമ്മന്റെ വീട്ടിലായിരുന്നു
ആഹ് അറിഞ്ഞ് അറിഞ് നിനക്ക് എന്താ ഇവിടെ വരാൻ ഇഷ്ടല്ല
അവിടെ വരെ ഇഷ്ടല്ലന്നല്ലോ വീട്ടുകാരുടെ വായിന്ന് കേക്ക കേ വീട്ടില് വീട്ടുകാരുടെ വായിന്ന് കേൾക്കാണ്ടിരിക്കൻ വരാണ്ടിരിക്കണ്ട അതാണ്ട് എനിക്ക് ഇഷ്ടല്ലാതെ ഒന്നും ഇല്ല
ആ
അ എന്തൊക്കെയോ പ്രശ്നം എനിക്കറിയില്ല
അവിടെ എന്തൊക്കോ പ്രശ്നയി
ഉം
നീ അറിഞ്ഞോ അവിടെ പ്രശ്നായത്
എന്റെ അടുത്ത് അവന്മാര് ഞാൻ ശ്രീജെ വിളിച്ചപ്പോളാ പറഞ്ഞത് അത് കാര്യം തന്നല്ല ഏട്ടന്മാര് അ വിളിച്ചിട്ട് പോണ്ടര് ചിങ്ങച ചിങ്ങചറി പോകുമ്പോ ആ വത്സനയം മറ്റേ അജിക്കുട്ടനെയും മാത്ര പറഞ്ഞളൂ ഇപ്പം വരെ വിളിച്ചാ ഇല്ലല്ലോ
ഇ ല്ല്യ വിളിചില്ല വിളിചില്ല അവ ഏ
ഇല്ലേ ശ്രീജു വിളിച്ചു പറഞ്ഞു അവര് ഏട്ടന്മാര് ചിങ്ങ ചെറിയ പോയപ്പോ രണ്ടു രണ്ട് കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു എല്ലാവരും ശ്രീജു മൊട്ട എല്ലാട്ടന്മാരൊക്കെ ഞാനില്ല അത് വേറെ കാര്യം ഞാൻ ഹോസ്റ്റലായിരുന്നു ഇവന്മാര് എല്ലാവരും കൂടിട്ട ചിങ്ങൻചറിയെ കൊണ്ടുപോയത് പ്രാവശ്യം കണ്ട അവര് ഏട്ടന്മാരൊക്കെ പോയി വത്സനെ കൂട്ടി വത്സനെ കൂട്ടണം കാരണം അവൻ മെമ്പർഷിപ്പ് ഇപ്പോടുത്തിടുണ്ട് പിന്നെ ഏട്ടന്മാരോട് ഒപ്പം നിക്കും പിന്നെ അജിക്കൂട്ടനും അനിക്കൂട്ടനും ഇവന്മാരേം വിളിക്കാണ്ട് പോയി അല്ലെ ഏട്ടന്മാര്
ഞാൻ കണ്ട് സോറി ഏ പി വിളിച്ചിട്ടുണ്ടായിന്ന് ഉണ്ണി പോയില്ലേന്ന് ഞാൻ പറഞ്ഞ ഇല്ലന്ന പറഞ്ഞു
അതന്നെ പറഞ്ഞത് പിന്നെ ഏട്ടന്മാരൊക്കെ അവരിനെ വിളിക്കാണ്ട് പോയ പിന്നെ അ പിന്നെ അവന്മാർക്ക് കൂടെ നിൽക്കാൻ തോന്നുന്നു കുമ്പാട്ടിക്ക് കൂടെ നിക്കില്ലന്ന്ഏട്ടന്മാർക്ക്‌ പരാതി പിന്നെ എങ്ങനെ കാണിച്ചാ അവര്ങ്ങനെയ കൂടെ നിക്കുവ
അന്റെ ഏട്ടന്മാര് പറയും ഇവന്മാരുടെ കൂടെ രണ്ടു കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു എല്ലാം ഒരേ പോലെയല്ലേ പോയത് ഇപ്രാവശ്യം ഒരു കൊല്ലം കഴിയുമേക്കും ഇതായി
ആഹ
അതാണ്
എന്തട അപ്പൊ ഓണ ത്തിനും ഉണ്ടാവില്ലങ്
ഓണത്തിന് ഇണ്ടാവും ഏ ഓണം എനിക്ക് വലിയ കാര്യമൊന്നുമല്ല വീട്ടിൽ വന്ന് എനിക്ക് കേൾക്കാൻ പ വരും വരാണ്ടൊന്നും ഇരിക്കില്ല പരിപാടി ഉണ്ടാവല്ലോ വരാ നോക്കാം ങ്ങെ പരിപടി ഇണ്ടടാ നീ ഇല്ലല്ലോ ഏ പരിപാടിക്ക് ഓണ പരിപാടിക്ക് നീ ഇ അത്
അതെയ
അപ്പൊക്ക് നിനക്ക്ത്ര ദിവസ ഉണ്ടാവും പരിപാടി വരും വരും വരും എന്തായാലുംയല്ലോ പിള്ളേർക്കെണ്ടാവ
ആ എനിക്ക് ഒന്നവണത്തിനും രണ്ടണത്തിനും മൂന്നാണത്തിനും ഉണ്ടാവതിയോ ആഹ
എന്റെ ഈ വർഷത്തോടെ കഴിഞ്ഞവിടുത്തെ ഡിസംബർ ആ ഇവിടുത്തെ ലക്ഷ്യത കഴിഞ്ഞു നവംബർ നവംബർ ഒരു മാസം സ്റ്റഡി ലീവ് കിട്ടും ഡിസംബറില് ഏ എക്സാം അത് പാലക്കാട് തന്നെ ആയിരിക്കും നമുക്ക് അത് അത് അടുത്ത ജനുവരി തൊട്ട് ഇല്ല ഇല്ല പാഞ്ചു മാസം ട്രെയിനിങ് കയറണം
പതിനഞ്ച് മാസം
പതിനഞ്ച് മാസം വേദിക്ക ആ പതിനഞ്ച് മാസം ട്രെയിനിങ്ങിന് പോണം എന്തേലും കമ്പനിൽ അത് കഴിഞ്ഞ ഫൈനൽ ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ എഴുതിയ ഗ്രൂപ്പെ പാസ് ആാവില്ല അത്ര കാലം ടഫ് ഉണ്ടായിരുന്നു, ഇതൊന്നും കൂടി എഴുതണം പക്ഷെ പാസ ആയാലും പാസ് ആയില്ലെങ്കിലും ട്രെയിനിങ് കേറാം
അങ്ങനെയുണ്ടാ?
ഉം ഞാൻ അതാണ് ലാപ്ടോപ്പ് വേണം ലാപ്ടോപ്പ് വേണം കാര്യങ്ങളണ്ട്,
ആ അത് വാങ്ങണല്ലേ മെയിൻല്ലേ,
ഉം ശരിക്ക് ഈ മോഹൻലാലിലേക്കെ പറ മോഹൻലാൽ വന്ന് പറയല്ലോ ഇരുപത്തൊന്ന് വയസിൽ ലൈഫ് സെറ്റ് വാണ്ടൊക്കെ? കണ്ടിട്ടില്ലോ നീ ആടും റീലൊക്കെ ആഹ പറയും പക്ഷെ കറക്റ്റ് നമ്മള് പഠിച്ച് കറക്റ്റ് അത് ഓരോ ഇയ്യറും ആ പാസായി പാസ്സായി പോവവായാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്ൽ സെറ്റ ആാണ് പക്ഷെ അതില് തൊണ്ണൂറ്റിഒമ്പത് പേരും പാസ്സാവില്ല, ആ അപ്പൊ അതിന്റെ അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ കൂടും ഇല്ല പാസ്സ ആവില്ല ഫസ്റ്റ് ഫസ്റ്റ് ലെവല് പാസ്സായി ഇപ്പൊ സെക്കൻഡ് ലെവല് ഒരു എക്സാം കഴിഞ്ഞു ജൂണില് ആ ജൂണ എക്സാം പാസ് ആവില്ല അതൊന്നും കൂടി എഴുതണം പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് വരണ്ട് അതും ക്ലിയർ ആയിണോ പണി ണ്ട്
നല്ല പണിണ്ടല്ലപ്പോ
ഒരു അഞ്ചാറ് വർഷം പിടിക്കും,
അഞ്ചാറ് വർഷ ആ ആ വർഷംണ്ടെങ്കി നിനക്കൊരു ഡിഗ്രി പഠിക്കാലേ ഏ
ഡിഗ്രിയ ഡിസ്റ്റൻസ് എടുത്തടി ഡിഗ്രി കിട്ടും.
ഓ നീ അത് ഏ സപ്പറേറ്റ് ആയിട്ട് ചെയ്യേ?
ആഹ് ഓൺലൈൻ ആയിട്ട ഡഗ്രി എടുക്കുന്നു അപ്പന്ന പ്രശ്നല്ല ഡിഗ്രിയ സർട്ടിഫിക്കറ്റ് ക ഇത് ചെയ്യ ഒപ്പം ചെയ്ത വണ്ടാണ്
ഡിഗിരി പഠിക്കാനാ
നാല് വർഷ ആ അവിൾ മെസ്സേജ്അയ ച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് രാവിലെ മെസ്സേജ്ച്ചക്ക് അവിടെ ബി എ ബി എ ഹിസ്റ്ററി മറ്റേ മെഴ്സിൻ കോളേജ് കിട്ടിയേ
അതന്നെ ഇവള ന്നോട് ചോയിച്ചായിരുന്നു ഇന്ന് കോളേജ് അവിടെ എവിടെയാണ് ഈ കോളേജ് എന്നൊക്കെ ഉം ഗേൾസ് അല്ലേ അത്? അതെ
അപ്പൊ
ആ യൂണിക് കളറ് പുള്ളിപ്പുള്ളി വെള്ളിയയിട്ട്?
അല്ല അ
അതാണ് അവ്ട്ത്തെ യൂണിഫോം അത് മറിയണ് അപ്പൊ മേഴ്സിയിലേതാണ് മേഴ്‌സ് ഗവണ്മെന്റ
മേഴ്‌സി ഗവണ്മെന്റ പക്ഷെ അത് പാലക്കാട മറിയം കോളേജിലേർന്നു ഇന്കെക്സാം എന്ക്ക് രണ്ട് ഗ്രൂപ്പിന്റെ എക്സാം
ആപ് പ്പൊ അവള് അവിടെ ചേ ചേരാൻ തന്ന്യണ്
ഞാനവളോട് ചോയ്ച്ചു ബി എ ഹിസ്റ്ററിയെ വറു അത് ടീച്ചർ ആവാനല്ലേ ബി എ ഹിസ്റ്ററി പഠിക്ക
ആ അവളതെന്നെ ടീച്ചറാവാൻ തന്നെ
ഏഹ്
കേട്ടാ
ഈ അക്ഷിയും വർഷയു എന്താ പ്ലാന്
ആഹ് വർഷ വന്നിട്ട് എന്താണ് ഫാഷൻ ഡിസൈനിങ് അക്ഷയ വന്നിട്ട് ബ്യൂട്ടീഷൻ അതെ
ബ്യൂട്ടിഷൻ അവള് വെറുതെ പോവാന്ന് പർഞ്ഞു വേറെന്ന് നോക്കാണ് പർഞ്ഞു അപ്പോ ഫാഷ ഡിസൈനർക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വേണ്ടേ വർഷ്
അക്ഷയോ
വർഷക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വേണ്ടേ
വേണ്ടത്രേ ചേർന്നെടാ പോ അതിന് വേണ്ട ആവശ്യല്ല്യല്ലോ
വക്കെട്ടാ ട്ടാ വിളിക്ക
ആഹ്